അലോ ഹലോ ആഹ് കേക്ക്ന്ന്ല്ലേ ഏഹ്
ഹലാേ
ആഹ് കേക്ക്ന്നില്ലേ
സൗണ്ടല്ല കാെറവ്ണ്ടല്ലോ
സൗണ്ട് കാെറവ്ണ്ടോ
കേൾക്ക്ണില്ല്യാ
ആഹ് ഇൻക്കി കേക്ക്ണ്ട്
ലോ
ആഹ് നിക്ക്യ് കേ
റെയ്ഞ്ചില്ലെ വ്ടെ
റെയ്ഞ്ച് മഴ പെയ്തേന്റെ ആണോന്നറീല വ്ടെ പിന്നെ വൈഫയ്ണ്ട്
ഹെലോ
ഹലോ കേക്ക്ന്നില്ലാ
കേൾക്ക്ന്ന്
ഹലോ ആഹ് നിക്ക്യ് കേക്ക്ണ്ട്
എന്താ കേൾക്കുന്നില്ലേ